ഹലോ കേൾക്കാമോ ആഹ് ഇനിക്കും കേൾക്കാം പറഞ്ഞോ. പിന്നെ വെക്കേഷനൊക്കെ ആയിട്ട് എന്താണ് പരിപാടി. ഹ് വെക്കേഷനായിട്ട് ഇപ്പം ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാനുണ്ടായിരുന്നു. പതിനഞ്ച് ദിവസത്തെ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുര പുരം വരെ പോണമായിരുന്നു അപ്പം. അതായിരുന്നു പ്രധാന പരിപാടി പിന്നെ തിരുവനന്ത തിരുവനന്തപുരം വരെ പോയപ്പം. ആ വർക്കല ക്ലിഫിലൊക്കെ ഒന്ന് പോയി അത്രക്കെ ഉള്ളു ഈ വെക്കേഷൻ. നമ്മള് ഇങ്ങനെ ടൂറൊക്കെ പോയിട്ട് വന്നിരിക്കുന്നു എവിടെക്കെ പോയി.
ഞങ്ങള് തെമ്മല.
തെമ്മല ആ എങ്ങനെ ഉണ്ടൊടെ തണുപ്പൊക്കെ ഉണ്ടോ. ആഹ് തണുപ്പൊക്കെ ഉണ്ടായ്രുന്നു. എങ്ങനാ പോയേ എല്ലാരും കൂടെ ഇവിടെ ഞങ്ങള് ഒരു ബസ് സെറ്റപ്പ് ചെയ്തായിരുന്നു. ആഹ് കൊറെ നാളോണ്ട് എല്ലാരും പറയുന്നുണ്ടായിരുന്ന് ഇങ്ങനെ പോണം പോണോന്ന്. ആഹ് എങ്ങനെ ഉണ്ടായിരുന്ന് ഇഷ്ടപ്പെട്ടോ.
അഹ് ഇഷ്ടപ്പെട്ടു ഓക്കെയാണ്.
ക്കെയാണ്.
അങ്ങനെ നമ്മള് പോയിട്ട് വൈന്നേരൊക്കെ ആയപ്പോ ഇഞ്ഞ്‌ പോയി ഇത് ഇവിടെ വന്നപ്പോയണ്ട്. വെള്പ്പാ കാലാവായി
കാലാവായി ആഹ് എന്ന് വെച്ചാ തലേന്ന് രാവ് പോയിട്ട് പിറ്റേന്ന് വന്നല്ലേ
നമ്മളവിടെ സ്റ്റേ ആയിട്ടൊന്നുല്ല ഇവിട്ന്ന് ഞങ്ങള് രാവിലെ പോയി
ലേ പോയി ആഹ് ങ്ങട്ട് ബെസ്സി തന്നെ ആറ് മണി ആഹ് ബെസ്സി തന്നെ ആറ് മണിയൊക്കായപ്പോ രാവിലെ പോയി തിരിച്ച് വന്നപ്പോ അതുപോലെ രണ്ട്, മൂന്ന്, നാല് മണിയെങ്ങാണ്ടായി ആഹ് ഈ യാത്രകളൊക്കെ ചെയ്യ ഇഷ്ടാണോ ഇങ്ങനെ
ആഹ് ഇഷ്ടാണ് ഇഷ്ടാണ് ഞങ്ങള് തെമ്മലേലും പിന്നെ മറ്റെലേ സുന്ദര പാണ്ടിപുരവും സൂര്യകാന്തി പാടം അതും പോയി പക്ഷെ ഞങ്ങള് ചെന്നപ്പോ മുക്കൊന്നും കാണാൻ പറ്റില്ല
അതെന്താ
അവിടെ ചെന്നപ്പോ അയിന്റെ സീസൺ കനൂന്ന് പറഞ്ഞു
നൂന്ന് പറഞ്ഞു ആണല്ലേ അതു കൊണ്ട് അങ്ങ് വരെ പോയില്ല
പോവ്ന്ന വഴിയില് സൂര്യകാന്തി പാടം ഒണ്ടായിരുന്ന് അവടെ പിന്നെ ഞങ്ങള് കേറി അഡ്ജസ്റ്റ് ചെയ്ത്
അവടെ മാത്രേ പോയൊള്ളോ വേറെവിടെങ്കിലോക്കെ പോയോ
പിന്നെ
പിന്നെ പിന്നെ കുറ്റാല് വെള്ള ചാട്ടം ആഹ് ആഹ് കുറ്റാലം ആഹ് ഓഹ് അവിടെയും
പിന്നെ മൂന്ന് സെൽത്ത് പോയി പിന്നെ മെയിനായിട്ട് തമിഴ് നാട് ഫുഡ് കിട്ടാനുള്ള ബുദ്ധിമുട്ടായിര്ന്ന് ആഹ് അതങ്ങനെ ഇപ്പൊ നമ്മടെ ഏ അവടെ സംസ്ഥാനത്ത്ന്ന് പോമ്പഴത്തേനും ഫുഡ് വ്യത്യസ്തവായിരിക്കും
എല്ലാർക്കും എല്ലാർക്കും ഇഷ്ടപ്പെടണോന്നും ഇല്ല പിന്നെ ബസ്സിനെങ്ങനെ പോയി ഒരു മൂന്നുമണി നാല് മണിയൊക്കെ കഴിഞ്ഞു. കൊറേ കിട്ടിയില്ല. ഇല്ല ഇല്ല
അവസാനം പിന്നെ അല്ലാതൊരു പൊറോട്ടചോദിച്ചപ്പോണ്ട് അവര് നമ്മൾ ഒരുപാട് പേരില്ല അത്രയും പേര്ക്കൂടെ വെയിറ്റെയ്യാൻ പറഞ്ഞ് അപ്പഴത്തേക്ക് നമ്മള് വിശനൊരു പരിവായി